കണ്ടാ
ആഹ്
എന്ത വർത്താനം റാഹത്തല്ലെ
ഓഹ് റാഹത്താണ് വീട്ട്ലാണ്
വീട്ട്ലാ
വീട്ട്ലാണ് ഞാൻ ഇയ്യ് വീട്ട്ലാണൊ
ഞാനൊ ഞാൻ വിട്ട്ലല്ല ഞാ പൊറ്ത്ത
ആഹ്
പിന്നേ. ആഹ് വീട് പറ്ഞ്ഞപ്പളാ വീട്ടാരെക്കെ മിസ്സ്യ്യ്ണ്ണ്ട്
വീട്ട്ല് പോയിട്ടില്ല ഇന്ന് ഈ കോളേജ് ലീവ് അല്ലെ
ഞാനയിന് കോളേജിലല്ലപ്പോ
ഇന്റഡ്ഷിപ്പ്ക്കാരല്ലെ
ഇന്റെൺഷിപ്പിലാ
ഓക്കെ എന്റെ വീട്ടില് ഞങ്ങൾ ആറാൾക്കാരാണ്
ഉം
ഒന്നിപ്പ ഒന്നിമ്മ
ഉം
ഒന്ന് ബ്രദറ് ഒന്ന് സിസ്റ്ററ് ഒന്ന് സിസ്റ്ററ് ഒന്ന് പിന്നെ എന്റെ ഒപ്പള്ള
എരട്ടയാണോ
അതെ
നീ എന്താ കൊടുഞ്ഞിക്കാരനാണോ
കൊടിഞ്ഞികാരനൊന്നുമല്ല പക്ഷെ എരട്ടയാണ്
ഏഹ് അപ്പോങ്ങള് ഒരുമിച്ചാണോ പഠിക്കുന്നത്
ഒരുമിച്ച പഠിക്കണോയിച്ചാല്
ഒരേ കോളേജിലാണോന്ന്
ഞാൻ ഇവിടെടാ പഠിച്ച്ണ് ഞാൻ ചെമ്മാടാണ്
എട അത് മനസ്സിലായി മറ്റവനോവിടെ ഉണ്ടോന്ന്
ആഹ് ആ ഓൻ ആണല്ല പെണ്ണ
ആഹ് അങ്ങനെ അതാണ് ചോദിച്ചത്
ഉം ആഹ് അയ്ക്ക് ക
തുറന്ന് ചോയിക്കാൻ പറ്റൂലല്ലോ?
ആഹ് ആഹ് ആഹ്
അപ്പോ എല്ലാം കൊണ്ടും ഒരു ഹാപ്പി ഫാമിലിയാണോ സന്തോഷം സന്തോഷ കുടുംബാണോ?
ഓഹ് കൊഴപ്പൊന്നില്ല
അപ്പോ നീ മൂത്തോട്ടിയാണോ
ഞാൻ മൂത്തല്ല സിസ്റ്ററാണ്
ഉം ഞങ്ങളെ വയ വായ റ്റു പടം ഓർമ്മ വരുന്നു കുടുംബം ബന്ധംന്നൊക്കെ പറയുമ്പോ ജവടെ പോയോ കേൾക്ക്ണി ഹലോ പിന്നെ